ഹലോ
ആ കേക്ക്ണ്ട്
ആഹ് കേക്കുന്നുണ്ട് കേക്കു എന്ന
സെൻടറില് പോവാ വായി കനേ
പോണോന്നെ സെന്ററിലേക്ക് പോണം, ഞാൻ പോണമെന്ന് ഈ വർഷം ഉറപ്പായിട്ട് പോണം.
എനിക്ക് അപ്പൊ പെട്ടെന്ന് കിട്ടും ഇന്റെ കൂടെയിരുന്ന് വായിച്ച് എല്ലാവരും കേറി ഇപ്പൊ സങ്കടം നിർത്തി. എന്താ വെച്ചാൽ ഓരിക്ക് കിട്ടിയാൻ അല്ല സങ്കടം നമ്മടെ ഇരുന്നു പഠി ഓരോക്ക് ജോലി കേറി ഓരോയൊക്കെ എൽപി ആരുന്നു നമ്മള് വലിയ ഇത് വാ
ഇപ്പൊ ഹൈസ് സ്കൂളും ഹയർ സെക്കന്ററി എന്നും പറഞ്ഞ്. പറഞ്ഞിട്ട് കാര്യം ഇല്ല എല്ലാ എൽപിയ്ക്ക് ഉള്ള അതാന്ന് ഇവിടെയും അതുപോലെ എൽപിയ്ക്ക് എല്ലാം കേറിയെന്നേ. അപ്പം ഇനിയും എൽപിക്ക് വെക്കൻസി. വെക്കൻസി ഒണ്ട് എൽപിയ്ക്ക് വെക്കൻസി ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് റ്റൂ തൗസാൻഡ് ട്വന്റി എയിറ്റിലെ. ഒത്തിരി വെക്കൻസി. സി ഒണ്ടയെന്നാ പറയുന്നേ.
ആഹ് ആ എടി അങ്ങനെ തന്നെ എൽപിയക്ക് വെക്കൻസിയുണ്ട് യുപിയിലൊക്കെ നിയമനം കുറവാ വളരെ കുറവാ നടന്നത്.
ഉം പോണം ക്ലാസിൽ പോണം ഉറപ്പായിട്ടു ക്ലാസിൽ പോണം എന്തോ ഉറപ്പായിട്ട പോണോയന്നേ ക്ലാസിൽ പോണം, ഈ ക്ലാസിൽ പോണം എന്ന് വച്ചാൽ എന്നാ സംഭവം എന്ന് വച്ചാൽ ഈ സ്കൂളിൽ ഇരുന്ന് എറങ്ങിയാ പിന്നെ ആ സ്കൂളിൽ കേറാൻ പാടാന്നേ.
ആഹ് വേറേ എട് വേറേ ഏത് സ്കൂൾ ഒന്നും ഇല്ലേ അവിടെ.
വേറേ സ്കൂൾ എന്ന് വച്ചാൽ അടുത്ത് വേറേ രണ്ട് സ്കൂൾ ഉണ്ട്, പക്ഷേ അവിടെ അതായിരുന്നു നമുക്ക് പോയി വരാനുള്ള. ഇത് ഇല്ലന്നേ.
എന്നാ പി പിന്നെ ഇതില് തന്നെ ചേരണ്ടിവരും, ഇത് പിന്നെ ശനിയും ഞായറും ക്ലാസ്സ്‌ . ശനിയും ഞായറും ഒഴിവാക്കാതെ. സ്കൂൾ ഒഴിവാക്കാതെ ശനിയും ഞായറും കോച്ചിങ്ങിന്.
അല്ലെന്നേ ഇങ്ങനെ പോയാലും പഠിക്കണമല്ലോ ഏഹ് ഒത്തിരി പഠിക്കാൻ ഉണ്ടെന്ന് ഒക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ഇങ്ങനെ.
അതുണ്ട് അതുണ്ട് എല്ലും ഉണ്ട് യു പി ഒക്കെ ആകുമ്പം പ്രത്രേകിച്ച് എല്ലാ സബ്ജെക്റ്റും നോട് സ് സ് ണ്ട്പക്ഷേ ഇതൊക്കെ മാറീലെ സൊക്കെ മാറീലെ
മ്മ് പക്ഷേ ഈ സിലബസ് വച്ച് തന്നെ പഠിച്ചാ മതിയോ മാസ്
ഓ സിലബസ് വെച്ച് ഓ മതി മതി സിലബസ് വെച്ച് ച്ചാമതി ആ റാങ്ക് ഫലയലാണ് വാങ്ങാ ഞാൻ വിചാരിച്ച ഇങ്ങനെ റാങ്ക് ഫയൽ വാങ്ങാ ആ റാങ്ക് ഫയൽ കംപ്ലീറ്റ് പഠിച്ചിട്ക്കാ
റാങ്ക് ഫയലിൽ ന്നാണോ കൊസ്റ്റൻ വരുന്നത് റാങ്ക് ഫയൽ ഏതാ വാങ്ങിക്കുന്നെ
ഞാൻട്ടാ എൻ്റെട് ത്ത് ട്ടാലന്റാ ള്ളെ
ഓ
തന്നയലേ
അയ്യോ എനിക്ക് അത് ഓർക്കാൻ തന്നെ വയ്യന്നെ പേടിയാവുന്നു
അങ്ങക്ക് ഇങ്ങളൗടിം ചേർന്നിലല്ലോ പി എസ് സി അപ്പങ്ങളൗടേം ചേരാ നല്ലത്
ഒറ പ്പ് സത്യം ഇങ്ങ ഇച്ച അറിയത്തില്ല സത്യം ഞാൻ പി എസ് സി ഞാൻ എഴുതിയിട്ടും ഇല്ല
അതോണ്ട് ഇങ്ങള് എവിടെ ചേരാന നല്ലത് ഞാൻ കൊറേ പഠിച്ചത് അല്ലെ അതോണ്ട്എനിക്ക് അതിനെ കുറിച് ഐഡിയ ഉണ്ട് എങ്ങനെയാണ് എവിട് ന്നാണ് നോക്കെ ള്ളത് അതോണ്ട് എനിക്ക് ഓൺലൈൻ ആയി ചേർന്നാലും മതി തി ഓൺലൈൻ ആയി ചെരുമ്പോ മണേ ഫസ് ഫസ്റ്റായിട്ട് എഴുത്ണോൽക്ക് നല്ല ബുദ്ധിമു ട്ടൈക്കാരം കൊറ ച്ച്ങ്ങള് ഓഫ്‌ലൈന് പോയിട്ട് ബേസ് ഇണ്ടാകാനല്ലെ
ക്ക് പിന്നെ ഒരു കാര്യുണ്ട് ഈ ഡിസംബറിൽ വിളിക്കും അടുത്ത് ഇനി എപ്പളാ വിളികുന്നേന്ന് അറിയ ത്തില്ലല്ലോ
അ ആഹ്
ഏ ആപ്പാ ഡിസംബറിൽ തന്നെ കേറാൻ നോക്കണം ആ ജൂണിൽ കാണും അപ്പോ ഞമ്മക്ക് നമ്മക്ക് അപ്പോ ഇത്തവണ തന്നെ കേറാൻ നോക്കണം ഇനി അടുത്ത വിളി എപ്പളാ അറിയിതില്ലല്ലോ അല്ലാതെ അങ്ങോട്ട് വിളിച്ചി ട്ട് കാസർഗോഡ് അങ്ങോട്ടാക്കെ, വയനാട് അവിടെല്ലാംവിളിച്ചിട്ടുണ്ട്. ഇടു ഇടുക്കി യും വയനാട് ഉം വിളിച്ചിട്ടുണ്ട്. ഇടുക്കിയോ വയനാടോ പാലക്കാടോ എങ്ങാണ്ട് വിളിച്ചിട്ടുണ്ട്
എന്ത് എന്ത് വിളികാ
എ പി സൊ, യൂ പി എസോ വിളിച്ചിട്ടുണ്ട്
ഇല്ലല്ലോ ഒക്കെ ഒപ്പ വിളിക്കാ
ഇല്ലപ്പാ.. ഈ ഇടുക്കി വിളിച്ചതാ. കഴിഞ്ഞടക്ക് ഇടുക്കി വിളിച്ചതാ ആ കൂട്ടത്താണ് പാലക്കാട്‌ ആണോ വയനാട് ആ എന്തോ
എല്ലോടത്തും ഒപ്പ വിളികാ യു പ്പി ഇതൊക്കെ എക്സാം ഒക്കെ
ഇല്ല ഇല്ല ഇല്ല ഇല്ലപ്പാ ഞാൻ പറയ കഴിഞ്ഞ ഇടക്ക് ഈ ട്രിവാൻഡ്രം വിളിച്ചായിരുന്നു ട്രിവാൻഡ്രം വിളിച്ചിട്ടുണ്ട് അത എപ്പളാണ് പറയട്ടെ
ആ
എന്റെ ഒരു കൂട്ടുകാരി എഴുതി അവൾക്ക് എഴുതി കിട്ടി കേറി ജോലിക്കും പോയി അപ്പം അവരാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ അല്ല പ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പളാ പറഞ്ഞേ ആ ആദ്യം ഇടുക്കി വിളിച്ചപ്പോൾ അവര് എഴുതിയില്ല അവൾ എഴുതിയില്ല കാരണം അവൾക്ക് അറിയത്തില്ലായിരുന്നു അവൾക്ക് അറിയാതെ പോയി ഇങ്ങനെ വിളിച കാര്യ അറിയാതെ പോയി അങ്ങനെ അവൾ എഴുതിയില്ല അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വിളിച്ചപ്പത്തേക്ക് അവൾ പോയി ട്രിവാൻഡ്രത്ത് പോയി അവിട പോയ എഴുരി എഴുതി കേറി ലിസ്റ്റിൽ ഉണ്ട്
ആ ഇത് ശരി എല്ലും ഒപ്പ വിളിക്കല് ഒരു ഒരേ ടൈമിൽ എല്ലോട്ത്തും വിളിക്കല് പക്ഷേ നമ്മൾ കൊടുക്ക ക്കല് ഒരേ ജില്ല ഞമ്മൾ ഇഷ്ടട്ട ജില്ല നോക്കി കൊട് അങ്നെ കൊടുത്തായിരിക്കും വിളിക്കാൻ എല്ലാടത്തു ഒപ്പ ഒപ്പാണ് വിളിക്കൽ ഞമ്മൾ പിന്നെ തമ്മളെ ജില്ല തിരഞടുത്ത് അവിടെ എക്സാം എഴുതി അവിടെ ജോലി ആവാം
അതൊന് കൺഫോം ചെയ്യണം പക്ഷേ എനിക്ക് അത് കറക്റ്റ് പറഞ്ഞ കഴിഞ്ഞാൽ അറിയത്തില തിനെ കുറിച്ച്
എല്ലാ ഞാൻ എഴതിയതല്ലേ ത്ത് ഓ ഒപ്പ നിക്കൽ ഞമ്മക് ഇഷ്ടമുള്ള ജില്ലയ്ക്ക് സെലക്റ്റ് ചെയ്യാ ചെയ്ത് കൊടുക്കാ ക്കുമ്പോ ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ജില്ല ഞമ്മൾ കൺഫോം ചെയ്തിട്ട് കൊടുക്ക പിന്നെ ഞമ്മക്ക് ആ ജില്ലയിൽ വെച്ചിട്ട് എക്സാം ഉണ്ടാകും.
ഇപ്പോം ഏ അത് മാത്രം അല്ല ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കിട്ടിയാലും ആ ജില്ലയിൽ തന്നെ കിട്ടാത്തൊള്ളൂ
ആ ആ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഇടുള്ളു ലേ ആ എവിടെ പോയാലും എഴുത അ ഞമ്മൾ റാങ്ക് ലിസ്റ്റ് ആ ജില്ലയിലെ ഉൾപ്പെടോള്ളൂ അങ്ങനെയാണ് അല്ലാതെ ഓരോന്ന് ഓൾ വിളിക്കൂല ഓരോന്ന് ഓരോന്ന് വിളിക്കും ഏത് എന്ന് പറഞ്ഞു തരണോ ലാംഗ്വേജ്കൾ ഹിന്ദി ഇല്ലേ
ആഹ്
ഹി ഹിന്ദി പിന്നെ മലയാളം മലയാളം അല്ല അറബി ഉറുദു അങ്ങനെത്തെ ഒക്കെ ഒക്കെ ഇല്ലേ സെക്കന്റ്‌ ലാംഗ്വേജ് വരുന്നേ അ അങ്ങനെ ത്തെ പിന്നെ അത് ഓ രോ ജില്ലക്കും പ്രേത്യേക കം പ്രേത്യേകം വിളിക്കും ഒരു മാസം കഴിഞ്ഞിട്ടക്കാരം തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസക്കാരം കൊല്ലത്തിൽ അപ്പൊ ആ പഠിച്ചോൽക്ക് അവിടെ പോയി ഒക്കെ എഴുതാം അങ്ങനെ ഒരു ഇത് ഉണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ട് ഹിന്ദി ഒക്കെ പഠിച്ചോൽക്ക് ഞമ്മക്ക് അത് ഇല്ല ഞമ്മക്ക് പിന്നെ ഇഷ്ട്ടപ്പെട്ട ജില്ല തെരഞ്ഞെടുത് എഴുതാം പക്ഷെ എല്ലോടത്തും ഒപ്പം വിളിക്കുമ്പോൾ ഞമ്മക്ക് ഒരു ജില്ലയിലെ എഴുതാൻ പറ്റൂള്ളൂ പക്ഷെ ഹിന്ദിക്കാർക്ക് ഒക്കെ എല്ലാ ജില്ലയിലും പോയി എഴുതാം ഏ ചെലപ്പോ ഇപ്പൊ രണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പൊ കഴിഞ്ഞിട്ട് ക്കാരം കാസർഗോഡ് വിളിക്കണത് അപ്പൊ അവിടിം പോയി എഴുതാം ചിലപ്പോ അടുത്ത പിറ്റത്തെ മാസക്കാരം കണ്ണൂർ വിളിക്കണത് അപ്പൊ അവിടിം പോയി അപേക്ഷ കൊടുക്കാം അങ്ങനെ ഉണ്ട് മ്മ് അങ്ങനെയാണ് അങ്ങന്ക്കാരം ഇങ്ങള് കേട്ടത് ല്ലേ
അതെന്നെ അതുകൊണ്ട് അല്ലെ പറഞ്ഞെ
അ ആ അതാണ് ഞാൻ പറഞ്ഞേ ഇങ്ങൾക്ക് ഇനി വേണംന്നുണ്ടെങ്കിൽ കോച്ചിംങ്ങിന് എവിടെ എങ്കിലും ചേർന്നോളി ട്ടോ നിർത്തേണ്ട ശനിയും ഞായറും പിന്നെ അല്ലാത്ത ഒഴിവ് ഉള്ള ദിവസം ഒക്കെ ഉണ്ടാവല്ലോ സ്കൂള്ല് സ്കൂൾ ഇപ്പൊ പ്രവർത്തി ദിവസം അല്ലാത്തക്കൊ ഉണ്ടാവല്ലോ എന്തെങ്കിലും ഒക്കെ അവധി ആയിട്ട് ആ ദിവസം ഒക്കെ അവിടെ പോയി സെന്ററിൽ പോയി ഇരിന്നു പഠിച്ചാൽ മതി
ഉം പോണം നടക്കൂലല്ലേ
ആ ആ
പോണോന്നെ പഠി ണോംന്നെ ജോലിക്ക് കേറണം ഉം ജോലിക്ക് പോയ്കൊണ്ടിരുന്നാലേ വീട്ടിൽ നമ്മളെ ഏ നമ്മുക്കൊരു വെല ഓയ് ഇല്ല പ്പോ ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ പൊയ്‌കൊണ്ടിരിക്കാ എന്നി ട്ടുംഒരു വെല ഇല്ല ഏഹ് കേറണം അതെതെ കേറണം വീട്ടിഇരുന്ന നമ്മക്ക് കഞ്ഞി കൊടുക്കത്തില്ല കേട്ടോ വീട്ടി ഇരുന്ന കഞ്ഞി ഇല്ല കേട്
ആ അങ്ങനെ ആണ്ല്ലേ
അതെ ന്തോവ നമ്മള് നമ്മളെ എപ്പോഴും നമ്മള് ജീവനോടെ ഉള്ളത് വരെ നമ്മള് ജോലിക്ക് പോണം
അതാ അത് നല്ലതല്ലേ
ആഹ് നമ്മള് സമ്പാദിക്കണം ആ അതെ നമ്മടെ കൈയെ പൈസ വരുമ്പം അത് വേറൊരു സ്റ്റൈലല്ലേ
ആ അതാണ് നമ്മക്ക് നമ്മളെ ന്തിനും
ശര്യല്ലേ എല്ലാം ശരിയല്ലേ എല്ലാം മനുഷ്യരല്ലേ ശ ശരിയല്ലേ എപ്പോമാ എവിടെയാ എന്നതാ സംഭവിക് ഒന്നും പറയാൻ പ ത്തിലല്ലേ സലിം കുമാറ് കണ്ടോ പോയ് കൻ ട്ടൊ
ആ അതാണ് ഉം മരിച്ചിട്ടും കാര്യല്ല ജീവി നല്ല രീതീല് നല്ല രീതില് പോണം
ആ അതെ
ഉം
അപ്പൊ സലിം കുമാർ നല്ല രീതിക്ക് പോയില്ലല്ലേ
ഓ നല്ല രീതി അല്ലല്ല ന വന്നൊരാളല്ലേ
ആ
നിക്ക് കുഴപ്പം ഒന്നും തോന്നില നല്ലാളാ തോന്നിയ
അതെ
എൻ്റെപ്പം ഞങ്ങളങ്ങോട്ടു പോവുവാ ഉംം വേറെ ഒരു ചേച്ചിയും കൂടെ എന്നോട് ചോദിച്ച് റിസീവർ ആവുന്നുണ്ടോ എന്നെക്കെ ഇങ്ങനെ രണ്ടു മൂന്നു പോരെക്കെ വോയി മെസേജ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഗേജ് എൻഗേജ്മെൻ എൻഗേജ്മെൻ്റിന് പോകുന്നു ണ്ടല്ലേപ്പം ആ അതോണ്ട് സമയമില്ല ഇനി ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഏഹ് സമയമുണ്ടെ ണ്ടെങ്കി ഞാൻ അങ്ങോട്ട് വിളിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക് കേട്ടോ എങ്ങനേലും ഒരു രണ്ടുമൂന്ന് മണിയാകുമ്പോൾ വീട്ടി വരും കാരണം എനിക്കീ രണ്ടു ദിവസം കൊണ്ട് കൊറച്ച് ടാസ്‌ക് കംപ്ലീറ്റ് ചെയ്താലേ ഉള്ളു
ആ ടാസ്‌ക് കംപ്ലീറ്റ് ചെയ്യണം എന്നെ വിളിച്ചോണ്ടി എന്നെ വിളിച്ചോണ്ടി
അതാ നാളെയാകുമ്പോൾ സ്‌കൂളിൽ പോകും
ആ ആ
വെക്കുവാ
ആയിക്കോട്ടെ